ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ സുഖാണ്. അവിടെ എന്തൊക്കെയ വിശേഷം?
ഇവിടെ സുഖായിട്ട് പോന്ന്. മക്കള് ഒറങ്ങിയോ?
തേ ആഹ രണ്ടാള് ഒറങ്ങി രണ്ടാള കടത്തി വെച്ചിക്കുന്നതോ?
ഫുഡൊക്കെ കൊടുത്തോ?
ജോലി ഓ ഫുഡൊക്കെ കൊടുത്തു.
രാത്രി ആഹ് ജോലി ഒക്കെ കഴിഞ്ഞു. മക്കളൊക്കെ ഒ ഒറങ്ങാൻ കെടന്നിട്ട്ണ്ട്. രാ ത്രി എല്ലാരും ചോറന്നെ ആവൂലെ കഴി കരം
അല്ല, രാത്രി ഡയറ്റല്ലേ ചപ്പാത്തിയാണ്.
ആണോ? ആ അങ്ങനെ എല്ലാ ടൈമിലും ഉണ്ടായിട്ട് നോക്കിയിട്ടാണോ ഭക്ഷണം കഴിക്കാറ്? അതോ രാ
ആഹ് അത ഉച്ചക്ക് മാ റ്റേ റൈസ് ഐറ്റംസ് കഴിക്കലുള്ളു? രാത്രി അങ്ങനെയല്ല.
നിങ്ങൾപ്പ എന്താ ചെയ്യുന്നെ?
ഞാൻ ഫാഷൻ ഡിസൈനറാണ്.
ആ അത് എങ്ങനെയാ? ഷോപ്പായിട്ട് തൊടങ്ങിയിട്ടുണ്ടോ?
ഇല്ല ഇല്ല ഞാൻപ്പോ ഓൺലൈൻ ആയിട്ട് ചെറിയൊരു ഓൺലൈൻ ബൊട്ടിക്ക് പോലെ തൊടങ്ങി. കം
പ്പ നമ്മളൊരു ഒരു ഡിസൈന് പറഞ്ഞന്ന അതേപോലെ ചെയ്യോ?
അത് ചെയ്യാൻ പറ്റും
അത് എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ടാവൂല്ലേ?
അതെ അതെ ഇല്ല നമ്മള് ന്താ പോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അതൊന്ന് നോക്കിട്ട് ആ ചെയ്താ മതി. അത് നോക്കിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇതിന്റെ മോഡലുംകൂടെ അതുപോലെമ്മ ചെയ ചെയ് തരും
ആണോ ഇപ്പൊ നമ്മളൊരു ആ കല്യാണം അങ്ങനെ എന്തെങ്കിലും പരിപാടി കുട്ടികലുണ്ടാവുമ്പോൾ മൊത്തത്തിൽ കോഡ് സെറ്റ് കോഡായിട്ട് അങ്ങനെ
ആഹ അത് നമ്മള് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യും
ആ
ഉം അത് നമുക്ക് ഏത് മോഡൽ ല്ലാണോ വേണ്ടത് അല്ലെങ്കിൽ ഇപ്പോ ന നമ്മോട് ഡിസൈൻ ചെയ്യാൻ പറയാനണ്ടെങ്കിൽ നമ്മള് നല്ല ഒരു പാക്കേജ് നമ്മള് കയ്യില്ണ്ട് ല്ല വെറൈറ്റി പാക്കേജുകളുണ്ട്
ഒറ്റക്കാണോ
അതായത് വർക്ക് കൂടുന്ന അനുസരിച്ച് നമ്മള് ആ സ്റ്റാഫിനെ വെ കു
അ
ക്ക് കുറവാണന്നുണ്ടെങ്കിൽ ഒരാ ഒരാ ഒന്നോ രണ്ടെണ്ണ ഒക്കെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും അതെല്ലാ ആ വർക്ക് കൂടുതലുണ്ടെങ്കിൽ സ്റ്റാഫ്
ആ അപ്പൊ അടുത്ത മാസണപ്പോ ത്തെ കല്യാണം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഇപ്പൊ ഒരു വർക്ക് തന്നാല് അപ്പോഴക്കും ചെയ്ത് രോ കുറച്ച് അധിക ആളുകൾക്ക് വേ
ഏകദേശം എത്ര ഡേറ്റ് ഡേറ്റ്ഏതാണ്
അത് അടുത്തൊരു പതിനഞ്ചാം തീയതിയാണ് ഡേറ്റ് വരുന്നത്
അതെല്ലേ അങ്ങനെയാന്നണ്ടെങ്കില് പതിനെട്ടാം തീയതി ഓക്കെ ഓക്കെ എത്ര ഏകദേശം എത്ര പേർക്കുള്ളള്ളതാണ്
ഒരു ഇരുപത് ആളുണ്ട് അതിലൊരു അഞ്ച് കു കുട്ടികളും ബാക്കി വലിയോരു യാണ്
ഓക്കെ കസ്റ്റമൈസ് ചെയ്ത് കിട്ട ണെങ്കിൽ അപ്പോ നിങ്ങള് പറയുന്ന മോഡലുകൾ ഏതാണെന്ന് വെച്ചാല് അതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ഓക്കേ
അ
ചെറിയൊരു അഡ്വാൻസ് സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും
ആ ഓക്കെ ഇതിപ്പോ നമ്മള് ഒരു കുറച്ച് അത്യാവശ്യം പറ ചുവറായിട്ടുള്ളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര വരും ഒരാക്ക്
പാർട്ടിവെയർ ചെയ്യാന്നിണ്ടെങ്കില് എ എ നോർമലായിട്ടി ള്ളത് ഇപ്പൊ ചുരിദാറാണോ അതോ അനാർക്കലി ആണോ അതോ ഗൗണാണോ അങ്ങനെ എന്താ ഉദ്ദേശിക്കണേ
കിയാ അങ്ങോട്ടേപോവ
മാക്സിമം ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ആ ത്രീ ഫൈവ് ഹഡ്രഡ് ആ ഒരുറേറ്റ് ആ റേഞ്ച്ഇല് നിക്കും മെറ്റീരിയലും അത്പോലെ ഹാൻഡ് വർക്ക്‌ ഹാൻഡ് പെടാതെട്ടോ മെറ്റീരിയലും ആ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു എമൗണ്‌ടും പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും കൂടും കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അയിന്റെയൊക്കെ
ഉ ഏജ് കൂടുന്നതിനനുസരിച്ച്
അത് അതമേ മെറ്റീരിയലിന്റെ ആ ഒരു വിഡ്ത് കൂടിന അനുസരിച്ച് നമുക്ക് ചെ അം ഇത് കൂടും ചാർജ് കൂടും അതായത് ഇപ്പോ കുട്ടികൾക്ക് വലിയർക്കും കുട്ടികൾക്കും ഒരളവവില്ലല്ലോ ഉണ്ടാവുക ആ അതിനനുസരിച്ച് നമക്ക് വർക്ക് കൂഡിനെ അനുസരിച്ച് ക്യാഷും
ആഹ ആ ക്യാഷ് ക്കെയാണ് അപ്പൊ നിങ്ങളെ ഈ വാട്സ്ആപ്പ് നമ്പറ് ഞങ്ങള് സെന്റ് ചെയ്യാട്ടോ
ഓക്കെ ഓക്കെ ഓക്കെ
അപ്പൊ മോഡല് കാര്യങ്ങളൊക്കെ നിങ്ങള് വിട്ടരില്ലേ
ആഹ നിങ്ങളുടെ കയ്ൽ നല്ല മോഡലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാം അതല്ല ഞാനന്നെ സൈൻ ചെയ്തിട്ട് എന്റേതായിട്ടുള്ള രീതിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാന് നിങ്ങ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ നിങ്ങളുടെ കയ്യി നിങ്ങക്കെ ഷെയർ ചെയ്ത് തരാം ആ മൂ അങ്ങനെ ഹപ്പോ അതില് ഇഷ്ട്ടൊള്ളൊരു മോഡല് നോക്കി പറയാണെന്നുണ്ടെങ്കിൽ
അപ്പൊ നമ്മളീ ഡേറ്റിന്റെ മുമ്പായിട്ട് കിട്ട് ട്ടുലാ ആ അല്ല
ഞാനതൊരു പതിനേട്ടല്ലേ? നമുക്കൊരു പതിനാറ് പതിനേഴാം തീയതിന്റെ ഉള്ളിലായിട്ട് ചെയ്യൻ പറ്റ്
ഉം ഇനിയിപ്പോ നമുക്ക് അളവിലോ കാര്യങ്ങളി എന്തെങ്കിലും വ്യത്യാസം വന്നാല് നിങ്ങളെടുത്‌ തന്നാലത്
ആ അത് അപ്പൊ കറക്റ്റ് തെരും തെരും. നമ്മടെത് നമ്മടെ ഒരു ഇത് വെച്ച് നോക്കാണെങ്കിൽ നമുക്ക് കറക്ഷൻ വരാറില്ല. കറക്റ്റ് ഫിറ്റില്ന്നെ നമ്മള് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പ അങ്ങനെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ആ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഒക്കെയാണ് ഒക്കെയാണ്. പിന്നെ നമ്മള് വേറൊര് തിലും നല്ലത് നമുക്ക് ഡെലിവറി ഉണ്ട്ട്ടോ ഫ്രീ ഡെലിവറിയുണ്ട്. ആ ഫ്രീ ഡെലിവറി ഉണ്ട്.
അപ്പനി ഞമ്മള് അളവ് എടുക്കാനും അതിനെന്താ ചെയ്യാ
ഓൺലൈൻ മെഷർമെന്റ് ചെയ്യാൻ പറ്റും ആ അങ്ങനെണ്ട് ഓൺലൈൻ മെഷർമെന്റ് ചെയ്യാന് കഴിയൂ ട്ടോ ഉം
അത് ആ ഒരു എല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ച് കിട്ടിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ ആ അതിപ്പോ നിങ്ങള് കടയാട്ട് അങ്ങൻതെ ഷോപ്പായിട്ട് അങ്ങനെ തൊ
ഇല്ല ഷോപ്പായിട്ട് നമ്മള് നെക്സ്റ്റ് മന്ത് ചെയ്യുന്ന്‌ണ്ട് ഇപ്പൊ ആ ഓൺലൈനായിട്ട് ട്ട് ചെറിയൊരു അങ്ങനെ ഓൺലൈൻ ബോട്ടിക്കായിട്ട് അങ്ങനെ പോവാണ് ഇപ്പൊ നമ്മള് വീട്ടിത്തന്നെയാണ് ചെയ്യണത് അത് നെക്സ്റ്റ് മന്ത് ഷോപ്പിന്റെ വർക്ക് നടന്നോണ്ടിരിക്കാണ് നെക്സ്റ്റ് മന്ത് നമ്മള്
ആ അവടെ സ്റ്റാഫുകളൊക്കെ ഇണ്ടോ ഒണ്ടോ
അതായത് നമ്മുടെ വീട്ടിലല്ല സ്റ്റാഫുകള് ഇത് നമുക്ക് ഓരോരോ ഏരി ഒരു ഏരിയയാണ് അവിടെ രണ്ട് മൂന്ന് പേര് അങ്ങനെ ചെയ്യാണ്
ആ ഇനിയിപ്പോ ഷോപ്പായാല് മൊത്തത്തില് ഷോപ്പിലേക്ക് വരുോ ആ അപ്പൊ നമ്മൾ ഏത് ഏരി ഏത് ഏരിയയിലാണെങ്കിലും നക്ക് ചെയ്തുതരാൻ പറ്റൂല്ലേ
രാൻ പറ്റും ചെയ്തു തരാൻ പറ്റും മുഖം മൊത്തത്തില് ചെയ്യാൻ പറ്റും
നിങ്ങളിത് അങ്ങനെ കോഴ്സ് എടുത്ത് പഠിച്ചതാണോ ഈ
ആ അതെ ഞാന് ഏ എന്താണ് അങ്ങനൊരു ക്ലാസ്ത്തെ കോഴ്സ് കഴിഞ്ഞതാണ് ഞാൻ കോയമ്പത്തൂര്ന്ന്
ആ അങ്ങനെയാണെങ്കി ഇങ്ങൾക്ക് ഈ ഓൺലൈൻ കൊ പഠിപ്പിക്കുന്നതായിട്ട്
ആ ചെയ്യുന്നുണ്ട് നമു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെര്ണ്ണ്ട്
ണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീറ്റെൽസ് തൊന്ന് തരണം ട്ടോ കാരണം ഇവിടെ ഒരുപാട് ആ കുട്ടികള് അങ്ങനെ പഠിക്കാൻ താല്പര്യം ള്ള ആള് കൾണ്ട്
ഓക്കെ ഓക്കേ ഓക്കെ നമുക്ക് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വരുന്നുണ്ട് ആ ഓൺലൈൻ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ എംബ്രോയ്ഡറി അതേപോലെ തന്നെ ആരിവർക്ക് ട്രഡീഷണൽ എംബ്രോയിഡറി ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്
ഇതിന് ഫീ ഒക്കെ എങ്ങനെയാ വരുന്നത്
അത് ഫീ ടെ സ്ട്രക്ചർ ഞാൻ നിങ്ങക്ക് വിട്ടു തരാം
ആ ഓക്കെ ആ ആ ഉം ഉം എങ്ങനെ മാക്സിമം എത്ര ആളുകളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ഓൺലൈൻ അല്ലേ
ഓൺലൈനായിട്ടാണോ
അതെ അതെ അതെ ഓഫ്‌ലൈൻ ആയിട്ട് നമ്മള് ഈ ബോട്ടിക് തുടങ്ങിയയിന് ശേഷം നമ്മൾ ചെയ്യണം ചെയ്യുന്നുണ്ട് തൊട്ട തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ഇൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് രണ്ട് ഷോപ്പ് രണ്ട് റൂമായിട്ടാണ് ചെയ്യണത് അപ്പോ ഒന്ന് നമ്മുടെ ബോട്ടിക്കാണ് വരുന്നത് തൊട്ടിപ്പുറത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂ ട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് ട്ടോ
ആ ഇതിലിപ്പം എന്തെങ്കിലും ഓഫർ ണ്ടോ നിങ്ങളെടുതുനിന്ന് പഠിച്ചിറങ്ങ്യ നിങ്ങളടുത്ത് ജോലി
ആ നമുക്ക് പ്ലേസ്മെന്റ നമ്മള് കൊടുക്കുന്നുണ്ട് പ്ലേസ്മെന്റ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്
ആ ആ അപ്പം ങ്ങളയിന്റെ ഡീറ്റെയിൽസ് വിട്ടു തരാന്നുണ്ടെങ്കില് നമ്മുടെ ഇവിടെ ഒരുപാട് ഒരു ഇപ്പൊ ഇപ്പ നമ്മുടെ അടുത്തന്നെ ഇപ്പോ ഒരു അഞ്ചുആറാള് ങ്ങള്
ചെയ്യാൻ ആഗ്രഹം ഒള്ളോരുണ്ട് അല്ലേ ഓക്കെ നമുക്ക് നമ്മള് ഷെയർ ചെയ്യാ നമ്മുടെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാം
ഓക്കെ പിന്നെ നമ്മളീ കുറച്ചൊരു സാമ്പത്തികപരമായിട്ട് കുറച്ച് പിന്നോ
ആ ഇല്ല നമ്മള് ഒരുപാട് അത്ര വലിയൊരു ഫീ ഒന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല നോർമലി എല്ലാവർക്കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഫിയ് നമ്മള് ചെയ്യുന്നുള്ളു ഇപ്പ ത്രീ മന്ത് കോഴ്സ് നമ്മള് ടൈല റിങ്ങില്ലാതെ വെറും എംബ്രോയിഡറി മാത്രം- ആണെങ്കിൽ ത്രീ മന്ത് നമ്മൾ ആകെ ടു തൗസൻഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ
അങ്ങനെയൊക്കെ ആകുമ്പോ ഈ താല്പര്യം ഉണ്ടായിട്ട്- ചെയ്യാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ കൊറച്ച് നല്ല ഒരു ഉപകാരം ആവും
നിക്കുന്നില്ല ഒരു ടു തൗസൻഡ് ആ ടു തൗസഡ് ഫൈവ് ഹണ്ട്രഡ് ആ ഒരു റേയ്ഞ്ചേ വരുന്നുള്ളു ടൈലറിംഗ്- ൻക്ലൂട് ആണെങ്കിൽ ഫൈവ് ഇഗ്യൂട്ട് തൗസൻഡ് അങ്ങനെയാണ് നമ്മള് ചെയ്യണത് കേട്ടോ ടൈലറിംഗിൽ തന്നെ നമ്മള്- ആ അഞ്ച് ഐറ്റംസ് ഉണ്ടാവും പിന്നെ കിഡ്സിന്റെ അഞ്ച് ഐറ്റംസ് വേറെയുമുണ്ട്- ഉണ്ടാവും ഇനി പിന്നെ- കിഡ്സിന്റെ ലേഡീസിൻ്റെയാണ് നമ്മള് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ലേ ജെന്റ്സിൻ്റെ വേണെന്നുണ്ടങ്കില്- നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് ഇവിടെ കൊടുക്ക- കേട്ടോ അഞച് ഐറ്റംസില് - ഐറ്റംസിൽ മൂന്ന് ചുരിദാർ മൂന്ന്, ടൈപ്പ് ചുരിദാറും രണ്ട് ടൈപ്പ് നയിറ്റി ഉണ്ടാവും
ആഹ് ഓക്കെ എന്നാ ശരിയന്ന് ഞാൻ വിളിക്കാട്ടോ
ആ ഓക്കെ ഞാൻ വാട്സ്ആപ്പിൽ ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം താങ്ക് യു ഹിഹി ഹി ഹ